ആഹ് സൗണ്ട് കേക്കുന്നുണ്ടോ?
ആഹ് ചെറുതായിട്ടാണ് കൊഴപ്പല്ല.
ആണോ ആഹ് അപ്പോ ഇന്ന് ഞാന് ബിസിനസിനെ പറ്റിയിട്ട് ചിന്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കച്ചവടം നമുക്ക് തൊഴിലിനായിട്ട് ബന്ധപ്പെട്ട് ഒരു തൊഴില് എന്ന് കൂടെ ഉദ്ദേശിക്കാം. എന്നുള്ള രീതിയില് ഒരു കച്ചവട മാർഗങ്ങളെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത് അതായത് ഇപ്പോ പല രീതിയിലുള്ള കച്ചവടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വഴിയോര കച്ചവടം അത് പോലെ ഇപ്പോ ഏഹ് ഒരു കട ഏഹ് വാടകയ്ക്ക് ഒരു കട റൂം എടുത്ത് അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ നമ്മ തായ രീതിയിൽ വീട്ടിൽ വെച്ചിട്ട് ഇണ്ടാക്കിയിട്ട് വിൽപന നടത്തുന്ന രീതി അത്പോലെ എന്തെങ്കിലൊക്കെ ഏഹ് പൊതുവായിട്ടുള്ള വീട്ടാവശ്യത്തിനായിട്ടുള്ള സാധനങ്ങളോ അതോ മറ്റു ഭക്ഷ്യപദാർത്ഥങ്ങളോ എന്തെങ്കിലും രീ ഏഹ് രീതിയിലുള്ള ഏഹ് ഏഹ് സാധനങ്ങൾ വെച്ചിട്ട് വ്യവസായം എന്നുള്ള രീതിയില് ഏഹ് കൊണ്ട് പോകുന്ന രീതി. ആഹ് ഇത് ഒന്ന് രണ്ട് രീതിയിൽ കണ്ട് വന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇതേ പറ്റീട്ട് ചേച്ചിക്കിള്ള അഭിപ്രായം എന്താണ്?
നമ്മളിപ്പോൾ ഏത് രീതിയിലായാലും ഒരു ബിസിനസ്സെന്ന് പറഞ്ഞാല് നമ്മൾ നല്ല രീതിയില് കൊണ്ട് നടക്കാൻ നമുക്കൊരു പക്വതയും അതിന്റെ ഒരു കാര്യങ്ങൾ അറിയാം നമുക്ക് നമുക്ക് ഓരോത്തർക്കം ഓരോ ടേ സ്റ്റാണല്ലോ ബിസിനസ് ആയാൽ തന്നെ എനിക്ക് ഇന്ന ഐറ്റംസ് ചെയ്യാനാണ് ഒരു ഇൻട്രസ്റ്റ് അപ്പോ അത് കുറിച്ചിട്ട് നമുക്കൊന്ന് ഒരു പഠനവും കൂടി ആവശ്യണ്ട് ആഹ് ഒരു ഏതൊരു ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് അത് സക്സസ് ആവണം അപ്പോ അതിന് നമ്മള് എന്തോ രം നമുക്ക് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പഠിച്ചന് ശേഷം നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ബിസിനസ്സ് എന്തായാലും സക്സസിൽ എത്താൻ പറ്റും. നമ്മൾ അറിയാണ്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് എന്ത് ആവും എന്ന് ആവുന്ന് ഒരു പിടുത്തം നമുക്ക് കിട്ടില്ല.
ഓഹ്
അപ്പോ നമുക്ക് അത് ചെലപ്പോ എന്താ പറയാ നഷ്ടങ്ങൾ വരാം അപ്പോ ഇതിനെ കുറിച്ച് ഐഡിയ ഇണ്ട് നമ്മള് അല്ലെങ്കിൽ നമ്മള് ചെയ്ത ആൾക്കാരോട് നമ്മള് അവരുടെ ഉപദേശങ്ങൾ തേടാം ഈ ചെയ്ത വ്യക്തിയോട് ചോദിക്കാം അപ്പോ അങ്ങനെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇത് എങ്ങനെ ഏത് രീതിയില് നമുക്ക് ലാഭകരമാക്കാനും എന്നാൽ നമുക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടണം ഏഹ് എന്നാൽ അവർക്ക് തൃപ്തിയായിരിക്കണം മനസ്സിലായാ അങ്ങനെ പല കാര്യങ്ങള് പഠി ച്ച് ചെയ്താൽ നല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
അതെ അതെ അതായത് ഈ കച്ചവട മാർഗ്ഗങ്ങൾ കൂടുതൽ രീതിയിൽ ലാഭകര ക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പഠനം അത്യാവശ്യമാണ് എന്നല്ലേ?
നമുക്ക് ഇതിലെല്ലാം എല്ലാം വരും കാര്യം നമുക്ക് ലാഭകരം ബിസിനസ്സ് ചെയ്യുമ്പോ നമുക്ക് ലാഭകരമാകുകയും വേണം എന്നാൽ കസ്റ്റമേഴ്സ് തൃപ്തിയാവണം. നമ്മൾ നല്ല കസ്റ്റമേഴ്‌സ് കിട്ടിയാ മാത്രമേ നമുക്ക് ലാഭമായിട്ട് ബിസിനസ് കൊണ്ടോകാൻ പറ്റുള്ളൂ അപ്പോ ക കസ്റ്റമേഴ്‌സ് ഒരിക്കലും ആഹ് അയ്യോ ഇത് ശരിയാവില്ല അത് കൊള്ളില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാതെ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് തൃപ്തി ത്തി കൊടുക്കാനും പറ്റണം എന്നാൽ നമ്മുടെ എന്ത് ഐറ്റംസ് ആയാലും ഇപ്പോ ഭക്ഷണ പദാർത്ഥ ആയാലും അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ആയാലും അല്ലെങ്കിൽ വീട്ടു സാധനങ്ങളായാലും എന്ത് തന്നെ ആയാലും അത് ക്വാളിറ്റി ആയിട്ടും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റണം നമുക്ക് നല്ല അപ്പ നമ്മ നല്ല അസ്റ്റ് ആഹ് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും നമ്മള് എന്തെങ്കിലും അതില് ഏഹ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് കുറയും അപ്പോ നമുക്ക് നഷ്ടം വരും അപ്പൊ നമ്മൾ എടുത്തച്ച സാധനങ്ങള് മൂവിങ് ആവില്ല അപ്പൊ മൂവിങ് ആവണമെങ്കിൽ ഹ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്നതായിരിക്കണം അവർക്ക് തൃപ്തി വരുന്നതായിരിക്കണം അവർക്ക് അത് ഹ് എന്താ പ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അങ്ങനെ പല മേഖലകളും നമ്മൾ നോക്കി കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയില് ബിസിനസ് മുന്നോട്ട് കൊണ്ട് പോകാനും സക്സസ് ആവാനും പറ്റും
ളം അപ്പൊ ഈ ചേച്ചി ചേച്ചീടെ ഒരു അഭിപ്രായം ഈ കച്ചവടം മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഉം ചെല കച്ചവടക്കാര് തന്നെ നമ്മള അടുത്ത് പറയുന്നൊ രു കാര്യണ്ട് അതായത് ഏ ഏ കച്ചവടത്തില് കച്ചവടം മുന്നോട്ട് പോകുന്ന സമയത്ത് ലാഭവും വരാം നഷ്ടവും വരാം ഈ രീതിയില് അതായത് നഷ്ടം പ്രതീക്ഷിച്ച് നമ്മള് മുന്നോട്ട് പോവണം എന്നുള്ള ഒരു രീതി അതേ പറ്റി ചേച്ചിക്ക് എന്താ പറയാനുള്ളത്
നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് കാലാവസ്ഥ അനുസരിച്ചിരിക്കും അതായത്പ്പോ നമ്മളൊരു ഫ്രൂട്ട്സ് ട്സോ അല്ല ഒരു ജ്യൂസ് കടയാണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന് വെച്ചോ അപ്പൊ നമുക്ക് നല്ല ചൂടുള്ള സമയങ്ങളാണെങ്കിൽ നമുക്ക് സക്സസാവും മഴക്കാലം ആവു നമുക്ക് നഷ്ടം വരും അപ്പൊ നമ്മൾ ചെയ്യേണ്ടന്ന് വച്ച ച്ചാല് നമ്മള് ഒരു ബിസിനസ് മാത്രം മാത്രം നമ്മൾ നോക്കാണ്ട് അതിന്റെ കൂടെ വേറെയും കൂടി സൈഡ് ആയിട്ടും കൂടി നോക്കണം
ഉം
അപ്പൾ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ ആകുമ്പോൾ ഫ്രൂട്ടസ്സാണ് നമ്മൾ കച്ചവടം ചെയ്യുന്ന എങ്കിൽ പോലും ഫ്രൂട്ടസ് ഉണ്ട് എങ്കിൽ പോലും അതിന്റെ ഒരു സൈഡിൽ നമ്മൾ വേറെ എന്തെങ്കിലും കൂടി കുറച്ച് ഐറ്റംസ് വെക്കുമ്പോ അപ്പൊ നമുക്ക് മഴ സമയത്ത് മറ്റേത് കച്ചോടാവും അപ്പം നമുക്ക് ഇവിടെ ഈ ടള്ള് വരാതെ അല്ലെങ്കിൽ നഷ്ടം വരാണ്ട് മറ്റടുത് മെയിന്റൻസ് ചെയ്ത് പോവാൻ പറ്റും
അതായത് ഇപ്പൊ ഒരു തണുത്ത വെള്ളം കച്ചവടം ചെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു എന്താന്ന് പറയാ ചായ അങ്ങനെയുള്ള സാധനങ്ങളും കൂടാ ആ ഹ് കൂട്ടിക്കഴിഞ്ഞാല് അപ്പോ ഹ് വേനൽക്കാലയി കഴിഞ്ഞാലും മഴക്കാലയി കഴിഞ്ഞാലും ഏഹ് കാലാവസ്ഥ നമ്മളെ കച്ചവടത്തെ ബാധിക്കില്ലാന്ന്
ബാധിക്കില്ല നമ്മൾ ആ രീതിക്ക് കൊണ്ട് സമയം നമ്മള് ഫ്രൂട്ട്സുകട മാത്രം അല്ലെങ്കിൽ ജ്യൂസൂകട മാത്രം നമ്മൾ കൊണ്ടു പോയാൽ മഴയാകുമ്പോൾ നമുക്ക് ആരും അ തണുപ്പ് കാലാവസ്ഥയില് ജ്യൂസ് കുടിക്കില്ല അപ്പൊ നമുക്ക് ആകെ ബിസിനസ് ഡള്ളാ ഇപ്പം അപ്പൊ ആത് സമയ നമ്മള് ചായ ഉണ്ട് അപ്പൊ ആ മഴക്കാലത്ത് ചൂട് ചായ കുടിക്കാൻ കസ്റ്റമേഴ്സ്ഷി ഷ്ടം പോലെ വരും അപ്പൊ അതിന്റെ ഒരു ചെറുകടി അങ്ങനെക്കെ ണെങ്കിൽ അപ്പൊ കുറച്ചൂകൂടി കസ്റ്റമേഴ്സിനെ കിട്ടും അപ്പൊ ആ വരുന്ന കസ്റ്റമേഴ്സ് എന്താണ് ചോദിക്കുന്നത് ഒരു ചായ ഒന്നും കടിയൊന്നും ആയില്ലോ വല്ലോ ഉണ്ടോ ച ആ കടിയും ഉണ്ടെങ്കിൽ കൊള്ളാം അപ്പൊ വെറൈറ്റി ഐറ്റംസ് പിന്നെ ആൾക്കാര് ചോദിക്കും സമൂസ ഇണ്ടോ ഉള്ളുന്നവട ഉണ്ടോ അങ്ങന ഓരോ ഐറ്റംസ് ചോദിക്കുന്നതനുസരിച്ച് കസ്റ്റമേഴ്സിന്റെ ലഭ്യത അനുസരിച്ച് നമ്മള് ഐറ്റംസ് ഇറക്കി കഴിഞ്ഞാല് നമുക്ക് ഫ്രൂ്സ് കടയിൽ കിട്ടാത്ത ലാഭം നമുക്ക് ഇവിടുന്ന് മെയിൻറയിൻ ചെയ്ത് കൊണ്ട് പോകാ അപ്പൊ നമ്മ ഫ്രൂട്ട്സ് ഇറക്കുന്നത് കുറച്ച് കൊറയ്ക്കും അപ്പൊ നമു നഷ്ടം വരില്ല
ഐറ്റംസ് കുറച്ചിട്ട് അല്ലാതെന്തെങ്കിലും ഫ്രൂട്ട്സ് സൈഡിന് കുറച്ച് അഴുകാത്ത നഷ്ടം വരാത്ത കുറച്ച് എടുത്ത് വെക്കുമ്പോ ഈ ചായ വേടിക്കാൻ വരുന്നോര് ചിലപ്പോ എന്തെങ്കിലും അർജന്റാ ഒരു രണ്ട് ഫ്രൂട്ട്സ് കുഞ്ഞുങ്ങൾക്ക് വേടി എന്ന് വിചാരിച്ച് തണുപ്പ് കാലാവസ്ഥയിൽ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഇപ്പൊ മുന്തിരിങ്ങ നമുക്ക് കഴിക്കാൻ പറ്റു റ്റില്ല തണ്ണിമത്തൻ കഴിക്കാൻ പറ്റില്ല നല്ല തണുപ്പാ അപ്പൊ തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റു ഈ രണ്ട് ഫ്രൂട്ട്സ് കൂടി നമ്മളാ സൈഡിൽ വെക്കുമ്പോൾ ഒരു ഒരു ഹ് എന്താ പറയാ ഒരു നഷ്ടം വരാണ്ട് അവിടെയും പോവും ഇവിടെയും നമുക്ക് നല്ല കച്ചവടം നടക്കും അന്നെ
ആഹ് പിന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പൊതുവെ നമ്മള് ഉം കച്ചവടത്തിനായി ഉപയോഗിക്കുമ്പോ ഒരു സമയം ക കഴിഞ്ഞാ അത് പിന്നെ പാഴായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ടോ അതെങ്ങനെയാണത് അതെ
അത് ഇണ്ട് അത് നെച്ചാ ചെല സാധനങ്ങൾ നമ്
ഇപ്പൊ ഉച്ച ഭക്ഷണ ആണെങ്കി ഉച്ചക്ക് വേണ്ടി ട്ട് നമ്മള് ഉണ്ടാക്കിയ ഭക്ഷണാ. ആ ഭക്ഷണം നമ്മൾ പാകം ചെയ്ത് ഏ കൊണ്ടുപോയി ആളുകൾക്ക് സർവ് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഇത് ആ ഉച്ചേടെ സമയം കഴിഞ്ഞ് ഒരു മൂന്ന് മണി രെള്ളൂ ഉച്ച ഭക്ഷണം മിക്ക ആളുകളും കഴിക്കൊള്ളൂ അതുവരെ അന്വേഷിച്ച് വരൊള്ളൂ അതിന് ശേഷം അത് പാഴായി പോവില്ലേ അതിനൊക്കെയുള്ള എന്തെങ്കിലും പരിഹാരങ്ങളിന്ന് ഇന്ന് സമൂഹത്തിൽ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംഘ ടനകൾ ആരെങ്കിലും അതേ പറ്റിയിട്ടൊക്കെ ഞങ് ബാക്കി വരുന്ന ആഹാരം ഞങ്ങൾ വാങ്ങിച്ചോളാം എന്നുള്ള രീതിയിലൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇണ്ടോ?
അങ്ങനെ സംഘടനാപരമായിട്ടുണ്ടോ എന്നുള്ള ച്ചറിവില്ല പക്ഷെ ചില ആൾക്കാര് ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മള് ഏ ലേഡീസ് ആയാലും അവർക്ക് ഒരു ബിസിനസ്സ് ചെയ്യണം, പക്ഷെ അവർക്ക് ഷോപ്പിന് എടുക്കാൻ റെന്റ് കൊടുക്കാൻ ആ ബുദ്ധിമുട്ടുള്ളവര് സാമ്പത്തികമായിട്ട് അങ്ങനെയുള്ളവര് ചെയ്യന്ന വെച്ചാല് അവര് വഴിയോര സ്ഥലങ്ങളിൽ നിന്നും ബിരിയാണി അല്ലെങ്കിൽ നമ്മള് ഉച്ചഭക്ഷണത്തി നുള്ള റൈസും അതിന്റെ മീൻ കറി അങ്ങയുള്ള കാര്യങ്ങള് ചെയത് പേപ്പറിൽ പൊതിഞ്ഞ് വീട്ടീന്ന് പാചകം ചെയ്ത് കൊണ്ടു വന്ന് സൈല് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ വഴിയോര പ്രദേശങ്ങള്ന്ന് പറഞ്ഞാൽ ആൾക്കാര് ഉള്ള സ്ഥലങ്ങള് ആഹ് വാ എന്താ പറയാ ഒരു ബസ്റ്റോപ്പോ അല്ല അങ്ങനെ കൊറച്ച് അധികം ബെസ്റ്റോപ്പിന്ന് കുറച്ച് നീങ്ങി നമുക്ക് ആൾക്കാർ നമ്മളെ ആകർഷിക്കുന്ന ലെവലിലുള്ള സ്ഥലങ്ങള് നമ്മള് കണ്ടു പിടിച്ചിട്ട് അല്ലാ നമ്മള് ചുമ്മാ ഏതെങ്കിലുംഒരി ഇഷ്ട്ടപ്പെട്ട സ്ഥലത് ത്ത് നിന്നോണ്ട് നമുക്ക് കച്ചോടം നടക്കണോന്നില്ല. അപ്പോ ആൾക്കാർ നമ്മളെ കണ് ണ്ടാൽ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ആ ലെവലിലുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് നമ്മളവിടെ ഒരു പ്ലേസ് അത് നോക്കി കണ്ടു പിടിച്ചിട്ട് അവിടെ നമ്മളൊരു കൊടയോ അല്ലെങ്കി ഒരു മേശയോ അങ്ങനെക്കെ അഡ്ജസ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് അവിടെ നമ്മള് ഫുഡ്‌ വെക്കുവാന്നുണ്ടെകിൽ നമുക്ക് ക്കൊരു ആദ്യം നമുക്ക് ഒരു ദിവസം ഒരു ടെൻഷനുംഒക്കെ കാര്യങ്ങളും ആദ്യമായി തുടങ്ങുന്നയാണെങ്കിൽ നമ്മള് കുറച്ച് കോണിൽ കൊറച്ചായിരിക്കും ഫുഡ് കൊണ്ടുവാ അപ്പൊ കൊറച് ച്ച് കൊണ്ടു പോവുമ്പോ ചിലപ്പോ നമുക്ക് ഒരു രണ്ട് മണിയാകുമ്പോ ചിലപ്പോ ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാര് വരും അയ്യോ കഴിഞ്ഞു പോയി എന്ന് നമ്മൾ പറയും അപ്പൊ നമ്മൾ നാളെ എന്ത് ചെയ്യും അപ്പൊ നാളെ ഒരു കൊറച്ച് ക്വാണ്ടിറ്റിയൂ ടെ കൂട്ടും അങ്ങനെ വരും പിന്നെ നമുക്ക് ഈ നഷ് ട്ടം വരുന്ന് പറഞ്ഞാല് ചിലപ്പം ഈ മഴ ഈ കാലാവസ്ഥയാണ് മെയിൻ എല്ലാത്തിനും മഴ പെയ്തു അപ്പൊ ചില ആൾക്കാര് വണ്ടിയില് പോവാ അല്ലെങ്കിൽ ചോയിക്ക ഒരു മഴ ഇനിപ്പോ പ് ഇറങ്ങണ്ടേ യിനിപ്പൊ പോകാം അങ്ങനെ പോകുന്നവരുണ്ട് ആഹ് ഇറങ്ങാനൊക്കെള്ള ബുദ്ധിമ അപ്പ നമുക്ക് ഫുഡ് അധികം വരും അപ്പോഴന്ന് വെച്ചാൽ നമ്മള് ആ ക്ക് നല്ല നല്ല ഓർഡർ വന്നത്കൊണ്ട് നമ്മൾ എന്തെയ്യും കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടി വച്ചിരിക്കാ പക്ഷെ അത് നമുക്ക് നഷ്ടം വര്ന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏക കാര്യംന്ന് പറഞ്ഞാ ഒന്നുങ്കിൽ നമ്മളെയും അനാഥാലയങ്ങളോ അല്ലെങ്കിൽ നമ്മള് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കണ്ടി വരും മറ്റുള്ളവർ വന്ന് നമ്മുടെങ്ങനെ നമ്മ അയ്യോ അതികഇരിക്കുന്നു പറഞ്ഞ് ആരും വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന കാര്യത്തെ പറ്റി വല്ല്യ അറിവ് എനിക്കില്ല. ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ അവര്ന്ത് ചെയ്യും ഇന്ന് ഇത്രയും ദിവസം നമുക്ക് ത്രയും സെയിലായി ദൈവത്തിന്റെ അനുഗ്രഹംല്ലേന്ന് വെച്ചിട്ട് അവരെന്ത്യ്യും മറ്റുള്ളവർക്ക് ദാനമായിട്ട് ഫുഡ് അല്ലേ വിഷന്നിരുന്ന ആൾക്കാർക്ക് ആഹ് അതെ എത്രൊ ആൾക്കാര് ഭക്ഷണത്തിന് വേണ്ടി വിശന്നിരിക്കുന്നത് അപ്പൊ അവർ ക്ക് വേണ്ടിട്ട് അവര്ത് സെർവ്യ്യും അങ്ങനെ കണ്ടിട്ടുണ്ട്
ഏഹ് ഭക്ഷണപദാർത്ഥല്ലാതെ ഇപ്പോ വസ്ത്രം അതുപോലേള്ള സാധനങ്ങളുമാട്ടുള്ള ഇപ്പ ഏഹ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങള്, ഏഹ് സോപ്പ് അതുപോലെയുള്ളത് ക്കെ വിൽപ്പന നടത്തുവാണെങ്കിൽ ഒന്നുംകൂടെ. ഏഹ്. അതായത് മാ ഇന്ന് ത്തെ ഇന്ന് ആ കച്ചവടം പോയില്ലെങ്കി നാളെ പോവും എന്നുള്ളരു ആശ്വാസ ത്തിലിരിക്കും ചെയ്യാലേ
ആഹ് അതെ. ആഹ് ചെല കടകൾ നമുക്ക് മിക്സിങ് ആയിട്ട് ചെല കടകള് നമ്മള് ചെല കടകള് നോക്കിയാൽ മിക്സിങ്ങ് ആയിട്ട് കാണാം. നമ്മൾ നോക്കുമ്പോ ചെൽപം ചെല കടകൾല് എന്താ പറയാ ഉം വേറെ എന്തേലും സാനം സെയിലായിരിക്കും ഇപ്പ നമ്മള് ജസ്റ്റ് നോക്കുമ്പോ ഇന്ന് കണ്ട് നാളെ നോക്കുമ്പോ വേറൊരയിറ്റയിരിക്കും കാണ്വാ. അപ്പോ ഒരു സൈഡായിട്ട് സൈഡായിട്ട് ആള് ക്കാരെ ആകർഷിക്കാൻ ഇപ്പ നമ്മൾ ചോയിക്കും ഇത് എന്താ സംഭവം. ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ. അപ്പോ നമ്മൾ സ്ഥിരം പോയ കടയായിരിക്കും. ഇത് കണ്ടിലല്ലോ ചേട്ടാ? ഇത് എന്താ സംഭവം? ചോയിക്കുമ്പക്കും അത് ഇന്ന സാനാണ് പുതിയൊരു ഇതാണ് നല്ല അപ്പ അയ്‌ന്റെ അയിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് പറഞ്ഞരും. അപ്പൊമ്മക്ക് ഒന്ന് ഉപയോഗ്ച്ച് നോക്കാം. അപ്പ നമുക്ക് എന്തേല അതിന്റെ ബുദ്ധിമുട്ട് വല്ലോം ഒണ്ടെങ്കി നമുക്കേ ഇന്നാ അതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ അപ്പ നമ്മള് ഒരണ്ണം വാങ്ങി നമ്മള് ഉപയോഗിച്ചതിന്റെ ക്വാളിറ്റി മനസിലായിട്ട് നമ്മളത് പത്ത് പേരോട് പറയും ഇന്ന കടയില്ള്ള സോപ് പ് വാങ്ങിയേണ്ച്ചിയ നല്ല റിസട്ട് കിട്ടി കേട്ടോ. കൊള്ളാം സംഭവം കേട്ടോ. ഏഹ് എവിടുന്നാ വാങ്ങ്യേ? ഇന്ന കടേന്നാ. അപ്പ അങ്ങനെ കസ്റ്റമേഴ്സ് പോവുന്നവരുണ്ട് അപ്പ നമ്മള് ഈ ഒരു ഐറ്റംസ് കൊണ്ട് ബിസിനസ് ചെയ്താൽ ചെലപ്പോ സക്സസ് സാവണോന്നുല്ല. അത്പ്പം വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരും ലേഡീസുകളുണ്ട്. അപ്പ അവര് ഒര് ഏഹ് വർക്ക് ഫ്രം ഹോം ചെയ്യും. അതിന്റെ കൂട്ടത്തില് സയിടായിട്ട് വേറെന്നും കൂടി ചെയ്യും. അപ്പ അഥവാ ഒന്നിൽ അല്ലെങ്കിൽ അതിൽ നമുക്കൊരു ശരിയായ രീതിക്ക് നമുക്കൊരു മാർജിൻ കിട്ടുന്നില്ലന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊനിന്ന് കിട്ടും. അപ്പ നമ്മുടെ മനസ്സും ഒന്നും ഡള്ളാവില്ല. നമുക്ക് ഏത് രീതിയിലെങ്കിലും നമുക്ക് സൈഡായിട്ട് ഒരു കൊർ ച്ച് കൊർച്ച് കൊണ്ടു പോവുമ്പോ ഒന്നിലില്ലെങ്കിൽ ഒന്നിലെങ്കിലും നമുക്ക് കിട്ടും
ഉം ഉം ഉം
അങ്ങനെ ഉ കാ് ഉം
ഏഹ് പക്ഷേ ഈ ഇതുപോലെ ബി ആഹ് കുടിൽ വ്യവസായായിട്ട് തൊടങ്ങാ ആ ഒരു രീതിയിലാവുമ്പോ നമുക്ക് ഇതിന്റെ വാടക ലാഭി ക്കാം അങ്ങനെയ്ള്ള കാര്യങ്ങളൊക്കെ ലാഭം ആയിട്ട് പോകുന്നു
വീട്ട്ല് തന്നെ. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ വീട്ടില് ചെയ്യുന്നായിരിക്കും നല്ലത്. കാര്യം നമ്മള് ഒരു ഷോ പ്പെടുത്തടുമ്പോ അയിന്റെ റെൻ ന്റ് അയിന്റെ കറണ്ട് ബില്ല്. അപ്പ ഒരുപാട് ങ്ങനെ വരും. പിന്നെ നമുക്ക് സ്റ്റാഫിനെ നിർത്തണ്ടി വരും സ്റ്റാഫിന് കൊടുക്കണ്ട സാലറി. അപ്പ നമ്മുക്ക് അതിന്റെ പ്രത്യേക സക്സസോണ്ട് നമ്മള് ആദ്യമേ ഏഹ് നമ്മടെ വീട്ടില് തൊടങ്ങി അത് നിന്നും സക്സസ്സിലെത്തി കഴിഞ്ഞാ പിന്ന നമുക്ക് ഷോപ്പായില് എടുക്കാനുള്ള ഒരു സാമ്പ മായി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. ഇല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മടെ സാമ്പത്തികമേഖലേ ബാധിക്കും.